ഹലോ ആ
ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം
എണീറ്റോ
ആ, എണീറ്റ് ചായയെല്ലാം കുടിച്ച് ഇവിടെ ഇരിക്ക
ഏ എ ഞാൻ ചായ കുടിച്ചിട്ടില്ല, ഞാൻ എണീക്കുന്നുള്ളോ
ആഹ്
ഇല്ലില്ല, ചായ കുട്ചില്ല, എന്താന്ന് ഫുഡൊക്കെ
ഫുഡ് ഇവിടെ ഓട്ടട പറയും
ആ അവരക്കെ എണീക്കും
മം.
ആഹ, നല്ല നല്ല ഭക്ഷണം ആണല്ലോ?
ആ, ന്നട്ട് എന്താണ് ഇന്ന് ഉണ്ടാക്കണത് ഞ്
കറി കടലക്കറി ഉണ്ട ഞനും, ഉമ്മും, ഉമ്മാന്റെ വീട്ട
എം, ആ മം
എന്നട്ട് എന്താ, ഇനി എന്ത ഉണ്ടാക്കണെ
മം, ഞാനൊന്നും ഉണ്ടാക്കണില്ല മ്മ വീട്ടി ഇണ്ടാക്കണ്ട്
ആഹ് ആഹ് ആഹ്
ഞൻ ഇന്റെ വീട്ടിലായണ്ടേ ഇങ്ങനെ കെടക്കാണ്.
ആഹ അതെ അതെ ന്ന ശെരി
ഞമ്മളെ വീട്ടിൽ ആകുമ്പളല്ലെ നമ്മക്ക് കട്ക്കാൻ പറ്റുവ, ആ ഉം
ഉം ന്നിട്ട് കുട്ടികളൊക്കെ ണീച്ചിട്ടില്ലേ ഇല്ല ഇന്നും ചെറിയ കൊറവുണ്ട്
ആ ഇവിടെ ഇൻക്കും കാലാവസ്ഥ ഇ വെയിലാണ് തോന്നുണ് പുറത്തക്ക നോക്കിയില്ല ഇടെ ജസ്റ്റ് ജനലന്റെ ഉള്ളിൽകൂടെ നോക്കുമ്പോ വെയില തോന്നുന്നു
ആഹ് ആഹ് ഇവിടെ രാവിലെ നല്ല മഴണ്ടായിനു ഇപ്പൊ കൊറവുണ്ട്
ഏ ഇവിടെ രാവിലെ ഉണ്ടായിരുന്നുന്ന് അറിയൂല കേട്ടോ ഞാൻ
ഉം ഉം
ന്നട്ടെന്നന്താ ഉച്ചക്കൊക്കെ പരിപാടി ഉച്ചക്കക്കിലൊക്കെ ആയോ
ഇല്ല ഞാന് ഉമ്മാന്റെ പരക്ക് പോന്നകാണ് ഇപ്പ ര ഇന്നലെ പോന്നെ അപ്പൊ ഇഞ് അപ്പറത്തെ വീട്ടേക്ക് പോണം അപ്പൊ അതിന് വേണ്ടീട്ട് ഇങ്ങനെ ഒരുങ്ങാൻ നിക്കാം
അപ്പറത്തെ വീട്ടിലെന്താ പരിപാടി
അല്ല മൂത്തമാന്റെ വീട്ടില് ഞാന് ഇങ്ങള് ഞങ്ങള് നിക്കാൻ വേണ്ടീട്ട് പോണതാ രണ്ടിസത്തിന്
ആ അപ്പൊ നാളക ക്ലാസ്സ്ല്ലേ
ഇല്ല ഞാൻ പഠിക്കാൻ പോണില്ല ഞാൻ നിർത്തി കഴിഞ്ഞു പഠിപ്പു കഴിഞ്ഞു
ആ അപ്പള്ളോടത്ത കൂടി വെറുതെ രസമായിക്കാണ്ട് നിക്കല്ലേ
ഉമ്മ ഉംറക്ക് പോവാണ് അപ്പ അത് പറയാൻ വേണ്ടിട്ടേ ഇങ്ങനെ പോകുന്നതാ ഇപ്പൊ രണ്ടീസയിട്ടള്ള അറിഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് ആയോണ്ട് ആരോടും പറയാനും പറ്റ തില്ലാ
ഏ
അപ്പൊ എന്നാണ് വന്നിട്ട്
അപ്പോന്ന് എല്ലോഡ്ത്തും നല്ല സ്പെഷ്യൽ ഫുഡ് കഴിക്കല്ലേ
ആഹ് ആഹ് അതെ അതെ
ആഹ്
ഇന്നേന്താ മൂത്താപ്പാന്റെടെ ഭക്ഷണം
ഭക്ഷണം എന്താ പോയിട്ടില്ല ഇവിടുന്ന് കൊറച്ച് പോണം അപ്പൊ നീ പോയിട്ടു ഇവിടെന്ന് അല്ലല്ല കൊറച്ച് ഓട്ടോറിക്ഷക്കെ പോണം ന
നടക്കാനും ആ വേറെന്താ നല്ലത്
ഉം ഉം
എന്നിട്ട് ഇപ്പൊ പഠിത്തല്ലേ
പഠിത്തം ഉം ഉം ഇല്ല ഞാന് ഇപ്പൊ താൽക്കാലികായിട്ട് നിർത്തിവച്ചിക്കയാണ്
ആ ആ ഓക്കെ
ഉം എന്താ ചെറുതായിട്ടൊന്ന് റസ്റ്റിലാണ് അപ്പൊ പിന്നെ താൽക്കാലികം നിർത്തി വെച്ചേക്ക
ആഹ് ആഹ് ആഹ്
ഇന്ന് ഉമ്മാന്റെ വീട്ടില് ഉച്ചക്ക് ഫുഡ് ഉണ്ടാവല അല്ലേ അപ്പൊ മുത്താപ്പന്റെ പേരെക്ക് പോകണൊണ്ട് ഹലോ ഹലോ ഹലോ കേക്കണിലേ ഹലോ കേക്കണില്ലാ എന്താ ക്ലിയർ ഇല്ലല്ലോ. ഹലോ ഇയാള് പറയണൊന്നും റേഞ്ച് കിട്ടണില്ലല്ലോ. ഹലോ